കേക്ക്ന്ന്ണ്ട്
ആഹ് മഴ പെയ്യ കാരണേ തൊണ്ട വേദന പിടിച്ചു ഐസ്ക്രീമ് ഒക്കെ കഴിച്ചിട്ടും പിന്നെ ഈ തണു ത്ത വെള്ളം ഇങ്ങനെ കുടിക്കല്ലേ?
ആഹ് ആഹ് അയ് ശരി ഇന്ന് ഇവിടെ മഴ കാ ക്കാർ അത്യാവിശ്യം ഒണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പെയ്തില്ല വല്യ തണ്പ്പ്ണ്ട് മഴയങ്ങ് പെയ്തിട്ടില്ല
അതെ ഇവെടാണെങ്കി പാടത്തിന്റെ ഏരിയായ കാരണെ നല്ല തണവ് പാടത്തിന്റെ ഏരിയ അങ്ങനെയാണല്ലോ ചൂട് കൂടിയ നല്ല ചൂടാണെങ്കില് നല്ല ചൂടാവും നല്ല തണവാണെങ്കി നല്ല തണവാവും
ആഹ് നല്ല മയന്റെ കാറ്റ് ഒക്കെ ഇങ്ങനെ വരൂല്ലേ? തണുത്ത കാറ്റ് ആഹ് ഹാ
ത്ത അങ്ങനേണ് പക്ഷെ ചൂട് കാലത്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ചൂട്ങ്ങനെ കാറ്റ് ഇങ്ങനെ വീശി കൊണ്ട് ഇരിക്കും നമ്മള് അകത്ത് ഇരിക്കാൻ വയ്യാണ്ട് പൊറത്തൊന്ന് എറങ്ങി ഇരിന്ന് കഴിഞ്ഞാലേ ചൂ ട്ട് പഴുക്കും അധികം മരങ്ങളും ഇല്ല്യല്ലോ?
ആഹ് അതെ അതെ അല്ലേലും ഈ പ്രവ് ശ്യം ചൂട് ഭയങ്കര ചൂടായിരുന്നു
ആഹ് ശരിക്കൂല്ലേ? പൊറത്തിക്കൊന്നും എറങ്ങാം പറ്റാണ്ട് സൂര്യാഘാതൊക്കെ ഏറ്റ്ട്ട്ല്ലേ കൊറേ പേർക്ക് ക്ക് ആഹ് ഇപ്പത്തെ ന്യൂസ് കള് പറഞ്ഞഴിഞ്ഞാല് അങ്ങനേണയിന്
അയ്യോ ഫോൺ നമുക്ക് ടിവിയോ ഓഹ് എന്താ പറയാ ഫോണോ, ഒന്നും തൊറക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്താലെ? ചെ റിയ മക്കളെയെക്കെ കൊണ്ട് ഈ ഉപേക്ഷിച്ചു പോവാന്നൊക്കെ പറഞ്ഞ്ഴിഞ്ഞാ
അതെ ഇപ്പഴാണെങ്കി അതൊരു ട്രെൻഡ് പോലെ ആക്കി നടക്കാണ് ഇപ്പൊ ഇന്നലേം കൂടി ഞാനൊരു ന്യൂസ് കണ്ട് ണ്ടാര്ന്ന് പത്തൊമ്പത് വയസ്സുള്ളൊരു കുട്ടി ഏഹ് അതായത് സ്റ്റുഡന്റാണ് ആ കുട്ടി ഇങ്ങനെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല്യ ഏഹ് പ്രഗ്നന്റായി ആ കുട്ടി ഒരു കുട്ടീനെ ജനിച്ചു ജനിപ്പിച്ചു എന്നിട്ട് ആ കുട്ടീനെ എന്താണ് ജനലിൽ കൂടെ പൊറത്തേക്ക് എർഞ്ഞർ ഞ്ഞ്
ആഹ് അത് ഞാനും കണ്ടു ഞാന്ങ്ങനെ ഫോണ് ല് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അതെനിക്കത് എ ന്താന്ന് മുഴുവൻ വായിക്കാ എനിക്ക് സമയം കിട്ടയില്ല ഞാൻ ഓഫീസിലിരിക്കുന്ന ഇങ്ങനെ ജസ്റ്റ് ഫോണട്ത്ത് നോക്കിയപ്പഴത്തേക്കും പിന്നത്തിന് ന്യൂസ് അപ്പയിങ്ങനെ ഏഹ് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജനലിന്റെ ഇടയ്ക്ക് കൂടി ഇപ്പോ ബാ ത്ത്റൂമിൽ പ്രസവിച്ചിട്ട് എന്താ ജനലിന്റെ എടയ്ക്ക് കൂടി പൊറത്തേക്ക് എറിഞ്ഞൂന്ന് പറഞ്ഞിട്ട് അന്നന്തോ എന്നിട്ട് എന്തോ പോലീസുകാരോ ആഹ് ആണെന്ന് തോന്നുന്നു കണ്ടെത്തിയത് ഇല്ലേ എന്നിട്ട് അവര് ഇങ്ങനെ പൊതിഞ്ഞ് ഒരു പോലീസുകാരി പൊതിഞ് കൊച്ച് നെ വെള്ളത്തുണിയില് പൊതിഞ്ഞ് പിടിച്ചിട്ട് ആ കുട്ടി സ് സുരക്ഷിതയായിരിക്കുന്നുന്ന് പർഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ടു പക്ഷെ അയിന്റെ ഫുള്ള് എനിക്ക് എന്താന്ന്ള്ളത് വായിക്കാൻ പറ്റിയില്ല
ആഹ് ചെൽപ്പം ഈ ഹോസ്റ്റലിലൊക്കെ നിക്ക്ണ കുട്ടികളാകും ചെൽപ്പഴേ അല്ല അല്ലാണ്ടപ്പോ ഒരു വീട്ടുകാര് അറിയാണ്ട പ്പ അങ്ങനത്രേം ഒരു എന്തായാലും ഒരു ഒമ്പത് മാസം വേണ്ടേ പത്ത് മാസം തികച്ചില്ലങ്കിലും ഒമ്പത് മാസായാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ അപ്പ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട്ങ്ങനൊക്കെ ചെയ്യാണുനാ ഞാനാലോയി
അല്ലേലു ഇപ്പൊ എല്ലാം കൂടുതല് കൂടുതല് അല്ലേ ചെറീയ കുട്ടിയോള് ആണെങ്കിലും
ന്നൊക്കെ പറഞ്ഞ്ഴിഞ്ഞാ കല്ല്യാണ പ്രായൊക്കപ്പൊ ഇരുവത്തൊന്നാക്കിണ്ടല്ലോ അതും കൂടി ആയി ട്ടില്ല അപ്പഴത്തിന് എന്തൊക്കെയ കുട്ടികൾക്ക് ഓരോര കൗതുക്കം തോന്നിട്ട് ഓരോന്നും കാണിക്കെന്ന അല്ലാണ്ടപ്പന്താ പറിയാ ശരിക്ക് കുട്ടിയൾക്കൊക്കെ ഇപ്പ നല്ലോണം ബോതവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ കൊട്
എക്കെ കൊടുത്തിട്ട് പണ്ടെക്കെ ഇതൊന്നും ഇല്ലല്ലോ ബോധവൽക്കരണ ക്ലാസ്സൊന്നും ഇല്ല പക്ഷെ പണ്ടക്കെ എന്താന്ന് വെച്ചാല് ഇണ്ടല്ലോ നമുക്ക് വീട്ടിലുള്ളവരെയും ഇപ്പ നമ്മൾടെ ആഹ് അതായത് അയൽവക്കത്ത്ള്ളവരെയൊക്കെ നമുക്ക് പേടിം
പേടിയാണ് ഒരു ബഹുമാനം പിന്നെ പേടിം അവരിക്ക് ആഹ് മറ്റുള്ളവർക്ക് ഒരു നമ്മള് അത്രയും ബഹുമാനിക്കുന്നരാളെലെ തല താഴ്ത്തീട്ട് മറ്റുള്ളവരെ മുന്നിൽ നിർത്താ പറഞ്ഞഴിഞ്ഞാ അതും നമു ക്കൊരു വെഷമാണ് അപ്പ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് ന്നു വിചാരിച്ചിട്ട് ആരും അയിന് പുറപ്പെടില്ല്യ
ആഹ് നമ്മളപ്പം അവരൊക്കെ കാണുമ്പോ നമ്മൾ പുറത്ത് വെച്ച അവരൊക്കെ കാണുമ്പോ നമുക്കൊരു ബഹുമാനണ്ട് നമ്മള് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും മീണ്ടുംബയ്യോ ഞാനവരോ അവരോട് മിണ്ടിയത് കണ്ടു ഇഞ്ഞ് വീട്ടിൽ ചെന്ന് പറയുവോ ആ ഒരു പേടിയാണ് പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക് ആ ഒരു പേടി ഇല്ല എവിടെ വെച്ചു കണ്ടാലും പേടയില്ല പിന്നെ എന്താ പറയാ ഓരോരോ കാഴ്ചകളും ഓരോരോ പിള്ളേര് കാണിച്ച് കൂട്ടുന്നത്
കുട്ടികൾക്ക് ന്നു പറഞ് കഴിഞ്ഞാൽപ്പ ഈ ഏയ് സ്റ്റുഡൻസിനൊക്കെ പറ്ഞ് കഴിഞ്ഞാല് അവരിക്ക് അങ്ങനെ അത്ര ബോധായിട്ടില്ല ഇഞ്പ്പോ വീട്ടിലറിഞയ്ഞ്ഞാ ഇങ്ങനൊക്കെ പ്രസവിച്ചു അറിഞ് പ്രശനാന്ന് വിചാരിച്ചു അവര് ചെൽപ്പോ അവര് ബുദ്ധിമോശത്തിന് അത് കാണിക്കാണ് പക്ഷെ ആഹ് നല്ല അറിവും പ്രായുള്ള പത്ത് മുപ്പത് വയസ്സായിട്ടുള്ള സ്ത്രീകളും ഇതുപോലെ പ്രസവിച്ചിട്ട് അനാഥാലയത്തിന്റെ മുന്നില് അതുപോലെ പൊഴല് കൊണ്ടെട്ട് ട്രക്ക് ഇട്ടിട്ടില്ലേ
ഓണ്ട്ണ്ട് ഈ ഏയ് കഴിഞ്ഞ ഏതോരു കഴിഞ്ഞടെ ഏതൊരു വാർതെല് ഇങ്ങനെ കണ്ടാര്ന്നില്ലേ ഒരുപുള്ളി ക്കേരി ഏയ് കൊച് എന്തോ കോ ആഹ് അല്ലല്ല മരിച്ച് വന്നിട്ട് മേശ എന്താ പാല് കുടുങ്ങിന്നന്നു പറഞ്ഞിട്ട് നുറുകീല്
അതെ
ആഹ് ബീ ഫീഡ് ചെയ്നോണ്ടിരുന്നപ്പോ ആം പാല് തൊണ്ടയില് കിട്ടിയതാന്ന് പറയുന്നു പക്ഷെ പിന്നെ അന്വേഷിച്ചു ചെന്നപ്പഴ് താണ് അതൊന്നും അല്ല സംഭവം ആ കൊച്ചിന് ശ്വാസം മുട്ടിച്ചു കൊന്നിട്ട്
ഉം ഇങ്ങനെല്ലേ സ്വന്തം അല്ലേ ഒരു കുട്ടീനെ ജൻച്ച് യ്ഞ്ഞ് ഞ്ഞാല് അവരനെ നന്നായിട്ട് നോക്കണം അവര് എന്തെലോര് പനിയോ ജലദോഷോ തുമ്മലോ വന്നാ തന്നെ പേടിയും മനസ്സിക്കൊരു വിഷമൊക്കെ വരുന്ന അമ്മമാരാണ് എങ്ങനെ അമ്മമാരൊക്ക ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റ റ്റ്ണെ ന്നാ ഞാനാലോയ്ക്ണെ അത് കലികാലംന്നല്ലാണ്ട എന്താ പറ പയ്യ പിന്നെ കൊറെ പേര് ഏ ഈ കുട്ടികളനെ ഇട്ടിട്ട് പോവാ അങ്ങനെ കൊറെ ടൈപ്പ് ആളുകള് ഏ ഭർത്താവിനെ ഉപേക്ഷിച് പൊവാണന്ന് പറ്ഞ്ഞഴിഞ്ഞാൽ ഭർ ത്താവ് അത്ര നല്ല രീതിൽ പെരുമാറാത്ത കാരണോ ആഹ് ഭർത്താവ് പ്പ നല്ല രീതിൽ പെരുമാറില്ല വീട്ട്കാര് നല്ല രീതിൽ പെരുമാറില്ല അങ്ങനൊക്കെ ആണ്ച്ചാ നമ്മള് വീട് വിട്ട് പോവാണ്ച്ചാ കൊഴപ്പല്ല ഇഞ്പ്പോ വേറൊരാളായിട്ട് സൗഹൃദം ആവാണെങ്കിലും അങ്ങനെ നല്ലൊരു സ്നേഹാണ് അവിടെവന്ന് കൊടുക്ണെചെങ്കില് അങ്ങനെ പൊണോണ്ട് കൊഴപ്പില്ല പക്ഷ നമ്മടെ ഈ മക്കള് ന്ന് പറ്ഞാ നമ്മള് ജനിച്ച് പ്പിച്ചതെല്ലേ അത് ആളുടെ ആണെങ്കിൽ പോലും നമ്മളല്ലേ അതിനെ പ്രസവിച്ചത് അപ്പോ ആ കുട്ടി ട്ടിനെ അവടെട്ട് പോണത് ശരിയാണന്ന് നിക്ക് തോന്നനില്ല ആഹ് അങ്ങനൊക്കെണ്ട്ചെങ്കി ആ കു ട്ടിന്നിം കൂട്ടിയിട്ട് പോണം ഇനിയിപ്പോ ആഹ്
ആഹ് ശരിക്കും ഇപ്പൊ ഇപ്പത്തെ ഒരു ട്രെൻഡ്ന്ന് പറ്ഞ്ഞയ്ഞ്ഞാല് മറ്റേ ഗെറ്റ് ടുഗതറ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പണ്ടത്തെ ലവ്വേഴ്സിന്റെ കൂടെ പോവ ങ്ങനെയാണ്
അത് അതൊന്നും ശരിക്കും അതൊന്നും ശെരിക്കും ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട് ട്ടോ പക്ഷെ അവർക്കും കൂടി ഇത് മോശം പേര് ചെയ്യുന്നത് ശരിക്കും പറ്ഞ്ഞാല്
ആഹ് ഇപ്പോ കൂടുതലും സ്നേഹിച്ച് ആഹ്
ആഹ്
സ്നേഹ സ്നേഹിച്ചൊക്കെ കല്യാണം കഴിക്കുല്ലോ അങ്ങൻത്തെ ആള്കള് ഇപ്പൊ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ണ്ടായിട്ട് അവര് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇരിക്ക്യാണെങ്കില് അങ്ങനെ കെറ്റുകതർ വരുമ്പോ വീണ്ടും പണ്ടത്തെ വല്ലെ സ്നേഹോ ബന്ധങ്ങളോ ഒക്കെ പുതുക്ക്കീട്ട് അങ്ങനെ പോകണമായിരുന്നു സ്നേഹിച്ച് വിവാഹം കഴിക്ക ചെലോർക്ക് അങ്ങനൊരു പ്രശ്നം വരും കാരണം നല്ല രീതിയിൽ ജീവിക്ക് ണ വര്ണ്ടാവും പക്ഷെ സ്നേഹിച്ച് വിവാഹം കഴിക്കാ കാരനാണ് ഇങ്ങനെ ഇണ്ടായത് അങ്ങനൊരു സംസാരൊക്കെ ഉണ്ടാവുമല്ലോ അത് ശരിക് സ്നേഹിച്ച് വിവാഹം കഴി ക്കാ അല്ലെങ്കി അറേഞ്ച്ഡയ്ട്ട് കഴിക്ക അതിന്റൊരു പ്രശ്നല്ല ക്കെ മനുഷ്യന്മാരുടെ പ്രശ്നാണ് സ്നേഹിച്ചിട്ടാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും വിവാഹം കഴിക്കാണെങ്കി ഒന്നിച്ച് പോണം ന്ന്ണ്ട്ച്ചെങ്കില് മനുഷ്യന്മാര് ചിന്തിക്കണം അല്ലാത് പ്പ സ്നേഹിക്കൊണ്ടാണ് അറേഞ്ച്ഡ് മാരേജ് ആവകാരനാണ് അങ്ങനെ ചിന്തി ണോരുടെ ബുദ്ധിയന്നെ ശരിക്ക് ന്താണ് സ്ഥിരതല്ല്യത്തവരാന്ന് പറയണം ഇപ്പൊ
ഇതിപ്പെല്ലാർക്കു ഒരു എ എല്ലാർക്കു ഒരൊറ്റ മൈൻഡാണിപ്പം എന്തോ പണ്ടത്തേനേക്കാല് എന്നാ എല്ലാ നിയമങ്ങളും കൂടി
ആഹ്
ക്ലാസ്കള് കിട്ട്ന്ന്ണ്ട് അറിവ്കള് കിട്ട്ന്ന്ണ്ട് ബോധവൽക്കരണ ക്ലാസ്കള് കിട്ട്ന്ന്ണ്ട് എന്നിട്ട് പോലും തെന്ത് ഇങ്ങനെ പോകുന്നു പക്ഷെ വേറൊരു കാര്യണ്ട് പണ്ടൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇതിങ്ങനെ സംഭവിച്ചാലതിന് എന്താ ചെയ്യാ ന്നുള്ളത് അറിയില്ലായ്രുന്നു ഇപ്പങ്ങനെയല്ല ഇതിങ്ങനെ സംഭവിച്ച
ആഹ്
അതിനുള്ള ആഹ് അതിനെന്ത് ചെയ്യാം എന്നുൾ പരിഹാരം കൂടി അറിയാം അറിയാം മൻസ്സിലായോ പരിഹാരം കൂടി അറിയാവുന്ന കൊണ്ടാണ് ങ്ങനെ വരുന്നെ പണ്ടുള്ള കാലങ്ങളില് നമ്മള് പറയും ഹോസ്പിറ്റലി പോവാതെ വീട്കളില് പ്രസവിക്കുന്ന അമ്മമാരുണ്ടായ്രുന്നു അതിന് പ്രസവഎട്ക്ണ വൈറ്റാട്ടിമാര് അങ്ങനെ ണ്ടായ്രുന്നു ആഹ് എന്റെ മമ്മക്കെ പ്രസവം എടുത്തോണ്ടിരുന്നാണ് വീടുകളില് പക്ഷെ അത് കഴി ആഹ് പക്ഷെ നമ്മ പിന്നെ ഇങ്ങോട്ട് ഹോസ്പിറ്റലകൾ കാര് ര്യങ്ങളൊക്കെ വരുമ്പഴത്തേക്കും സ്വാഭാവമായ്ട്ടും നമ്മക്കൊക്കെ പേടിയാ പ്രഗ്നൻസി ന്നൊക്കെ പറയുമ്പ തന്നെ പേടിയാണെ ഷെ ഈ കുട്ടികളൊ പ്പിപ്പഴത്തെ കുട്ടികൾക്കൊക്കെ സ്വന്തം ഡെലിവറിയൊക്കെ ചിയ്യാനറിയാ ന്ന് പറയുമ്പം ഒന്നാലോയ്ച്ചോക്ക് ഈ കൈ ന്നാളൂകുടി ഞാനൊര് കഴിഞ്ഞൂസം ആഹ്
സ്സില് വെച്ചട്ടൊരു കുട്ടി അങ്ങനണ്ടായല്ലോ പർദ്ദട്ട്ട്ട് പ്രസവിച്ചത്
ആഹ്
ആഹ് ബസ്സ് കേറീട്ട് അതേ പ്രസ് സവവേദന വന്നു ആളത് കടിച്ചമർത്തീട്ട് പ്രസവിച്ചു കുട്ടീനെ ന്നട്ട് ആൾടെ കയ്യില് ന്തോ ഏ ന്താ കത്രികേ ന്തോ ഉം ന്ത ബോക്സിലെന്തോ സംഭവൊക്കണ്ടാർന്നു അതേട്ട് പൂക്കൾ കൊടിഒക്കെ കട്ടീതു അങ്ങനക്കെ എന്താ ദൈവേ ആഹ് ലേ ഇല്ലാ വിന്നെ ധൈര്യം സമ്മതിക്കണീ ബസിലൊക്കെ വെച്ച് പറയുമ്പോ എന്താ പറയാ സീറ്റിന്റെ എടെന്ന്
ആഹ് അതാ പർഞ്ഞെ അവർക്ക് നമുക്കൊക്കെ പണ്ട് പരിഹാരം പോലു അറിയില്ല അതെങ്ങനെയാന്ന് പോലും അറിയില്ല പക്ഷെ ഇപ്പഴ്ത്തെ കുട്ടികൾക്കൊക്കെ അതിന് പരിഹാരം അറിയാം എന്നിട് ട്ടും അതിന്റെ വരുമ്പരാഴികൾ എല്ലാം അറിഞ് പിന്നെയും അബദ്ധത്തിൽ പോയി ചാട്ന്ന എത്രയോ മക്കള്ണ്ട് പക്ഷെ നമുക്കൊക്കെ പണ്ട് അറിയുവായ്ര്ന്നോ നമ്മളിങ്ങനെ അതായത് അനാദയായ്ട്ട് ജനിച്ചു ചാലതെവടെ ആക്കണം എന്ത് ചെയ്യണം എന്നൊന്നു അറിയില്ലല്ലോ പണ്ടൊന്നും നമ്മള പഠിക്കുന്ന കാൽത്ത് പോലു അറിയില്ല ഷിപ്പ അങ്ങനെയല്ല അങ്ങനെ ആയാലിങ്ങനെ കൊണ്ടുപോകാനല്ലെ കൊണ്ടയാക്കാനൊരു ട്രസ്റ്റ് ണ്ടെന്നും അങ്ങനെയൊക്കെ എല്ലാർക്കും അറിയാവുന്നോണ്ടേ അനാഥ മന്തിരും അനാഥാലയങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള അതിനനുസരിച്ച്
ക്കെക്ക്‌ അത് വളരെ സങ്കടകരാവയി കാരണം ഒരു അനാഥയായിട്ടാണ് വളരുന്നത് എന്നുള്ളരു ഇതെല്ലാം ഉണ്ടാവുക ശരിക്കും അതൊക്കെ വല്യ നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആരാല്ലാണ്ടൊക്കെ വളയയാന്ന് പറയുമ്പളേ
അനാഥാലയങ്ങള് പണ്ടൊക്കെ കുറവായിരുന്നു ഇപ്പൊ കൂടിക്കൂടി വരിക അപ്പൊ കോർ പേജുകളാണ് കൂടുതലും വൃദ്ധസധനങ്ങളും ആഹ് കലികാലന്നല്ലാണ്ട് എന്താ
ഉം ന്നാ വളിക്കണ്ടട്ടാ
ആഹ് ശെരി ആയിക്കോട്ടെ ക്കെ